ആ.. എന്തൊക്കെയ വിശേഷം
ആഹ് നല്ല വിഷേശം
ഉം മയൊക്കെ ഇണ്ടാ നാട്ടില്
ആഹ് മഴയുണ്ട്
ഉം ഉം ന്നട്ട്
ആ ഉ ആ കേൾക്കുന്നില്ല
ആ ആഗ്രഹൊക്കെ ഉണ്ട്
ഉം
മയപ്പല്ല അപ്പൊ ചെറുതായിട്ട് വെയില എടുക്കണ്ട്
ഏ ഏ ആ മയന്ന അല്ല ഇപ്പൊ കൊറച്ചു ദിവസായിട്ട് ല്ലേ
ആഹ് ആഹ്മഴയും തണുപ്പും കുളിക്കാനൊക്കെ ഒരു മടിയാ
അതന്നെ ഈ അടുപ്പിച്ചു മയ യാല്ലെബുദ്ധിമുട്ട് അതാണ് ഹ് അല്ലെങ്കിഎന്തോര ചൂട്
ഏഹ് ആ അല്ലെങ്കില് ചൂടത്ത് എത്ര കുളിച്ചാലും പൂതി കെടൂല
അത തന്നെ മക്കൾക്കൊക്കെ എന്തോര് മടിയാ സ്ക്കൂൾ കൊക്കെ പോകുമ്പോ കുളിക്കാൻ
ആഹ് എന്റെ ചെറിയ മോൻ കുളിക്കു വേ ഇല്ല
ഉം ഇല്ല അതൊക്കെ വേം സ്കൂൾട്ട് വന്ന വേ കുളിയും നനയൊക്കെ തന്നെയ
ആ പറഞ്ഞ് പറഞ്ഞ് ഇതായിട്ട് കൊളിക്കുള്ളൂ പി രാവിലെ
ഉം ഉം വെള്ളം പറ്റും കുളിച്ച് കിട്ടാൻ
ആഹ് രാവിലെ ഭയങ്കര മടിയാണ്
ടൂറൊക്കെ പോവാറുണ്ടോ
ആഹ് ടൂറ് അ ണ്ടായിറ്റ് അങ്ങനെ പോവൂല ആളൊന്നുല്ല്യല്ലാ?
ആഹ് വെക്കേഷൻ തന്നെ
ആഹ് വെക്കേഷല്ല് പോയിനി.
രണ്ട് മാസ രണ്ട് മാസ വെക്കേഷ ണ്ടായിനപ്പ പോര്തോയിണ്ടാവു
ആഹ് അപ്പൊ പോയീനു ഊട്ടിലൊക്കെ പോയീനി. ഉം ങ്‌ളെ ഉച്ചക്കൊക്കൊക്കെ ള്ളക്കായാ?
താ ഉച്ചക്കേക്ക്ള്ള ചോറത അട്പ്പ മക്കളതാ മദ്രസ ട്ട് ഓരോര്ത്തര് ങ്ങനെ വെര് വെറക് വെറകിലെന്നെ വക്കുള്ളൂ ഞാന് ഗ്യാസങ്ങനെ ഉബയോഗിക്കൂല പേടിച്ചിട്ട്. ഇപ്പൊ കിട്ടാൻ പണിയാണല്ലോ.
ആഹ് ബെന്നെ നാല്പത്തഞ്ചീസം ആവണംല്ലേ?
ആഹ് പ്പൊ പലേ പ്രശ്നങ്ങളും ഏ ആഹ് എച് പി അന്നെ എച് പി യാണ്
വേ ക് ട്ട് ഇന്ത്യനേക്കാട്ടിം വേഗം കിട്ടുന്നുണ്ട് എച് പി.
ആണ് ഷെ ഇൻക്ക് കാടോന്നുല്ല്യ ന്റെ വീട്ടിന്നോടന്ന് കുറ്റ്യാണ്
ഏ അതാ അപ്പ രണ്ടെണ്ണല്ല്യാ?
അപ്പം അവ്ടെ രണ്ടെണ്ണം ണ്ട് മ്മാന്റെടുത്ത് രണ്ടെണ്ണം ണ്ട് പിന്നെ അമ്മക്ക് ന്തകോര് താണെനെല്ല കണ്ടോര് ഇങ്ങനെ വാങ്ങലൊക്കെ നെല്ലോ.. അന്ന് ഞാ ഒര് കുറ്റിട്ട് അവ്ട്ന്നോട്ട് പോന്നേണ് ഇപ്പൊ അതാണ് പ്പൊ നറ്ച്ച് മറ്ച്ചിട്ടാ ബുദ്ധിമുട്ടാവും കിട്ടുന്നക്കേണ്ട്. കൈന്നൊന്നും എനക്ക്
അതാണെന്ന് തോന്നുണു ആറായിരെക്കെ
ആഹ് പൈസ ണ്ട് അതാര്ന്ന് ബിഷെമ്മക്ക് സ്വന്തായ്റ്റ് ആഹ് എ ഏഹ് ഈസി ഹുക്കൊന്നൂല്ല ങ്ങക്ണ്ടാ?
ഉം ഇല്ല്യ വാങ്ങണംന്ന്ണ്ടേയ്നി.
ഉ ആഹ അതണ്ടാവല അപ്പല്ലരും ഒഴിവാക്കണത്.
ആഹ് ഇപ്പ ഈ ഗ്യാസില്യാതായപ്പ എല്ലാരും വാങ്ങീനി.
മഞ്ഞീന്ന് പിന്നെ അല്ലെ പിതു ആവ്ണ്ട് പർഞ്ഞെട്ട്.
ആഹ് എല്ലാം ബില്ലാവ്ണ്ട്റിഞ്ഞോല് ന്തേ ആദ്യത്തെ ഇതിനൊന്ന അത്ര ബില്ലാവലെങ്കി ചോപ്പ് കളർ ണ്ടല്ല അയിനി പ്പ എല്ലാരും കൂടി വാങ്ങല് ഒടങ്ങിപ്പോല് എന്തേ തായക്കു.
ഇതനപ്പ അല്ല ഇവടെക്കെ ത്ങ്ങനെ കൊട്ന്നു ഇങ്ങനെ പർന അടവിനാണ് ട്ത്തോളി
ആഹ് ആഹ് ന്റെ വീട് ന്റെ വീട്ട്ല് വാങ്ങി ക്ണ് ന്ന്ട്ട് കര്ണ്ട് ബില്ലെല്ലാം കൂടീക്ക്ണ് എരട്ടി കൂടീക്ക്ണ്.
ആഹ് മ്മൾ ണ്ടൊ വാങ്ങാ
പിന്നങ്ങനെ ഉപയോച്ച്ട്ടില്ല്യ.
അമ്മള് അല്ലെങ്കിലോ കര്ന്റ് ബില്ല് ആക്കം നോക്ണ മൻഷമാരെ ല്ല രസായി ന്നത് കൂടുതലാ മ്മപ്പോ ഏട്ക്കെ ഞാനൊക്കെ പേട്ച്ച്ട്ട്
ആഹ് ഞാനും ഇവടെ ന്ന്ട്ടെന്നെ ചൂടാണ്ട് രണ്ടായിരം ഇറ്റ്
ക്കെ ങ്ങനെ ങ്ങനെ അമ്മള് പഷെ ആണ്ങ്ങള് ങ്ങനെ പറയുള്ളൂ ഒര്ക്ക് കൂടിച്ചിട്ട് തെന്നെണ് അട്ത്താനൊക്കെ ഞമ്മക്കൊരു പേടി
ആഹ് അതെന്നെ വെറ്തെ മ്മളാണ്ട് കൊട്ക്കല്ലേ?
ഉം ഞമ്മള് വൈക്കന്ന എട്ത്താണ്ട് കൊട്കുമ്പോ ഒരു വേചാറ
ആഹ്
പിന്നെ അങ്ങനെ കൊറച്ച് ദാകും. ഒക്കെ മാനേജ് ചെയ്ത് ച്ച് താ ഞാൻ കൂട്തലു അടുപ്പത്തന്നെ യൂസ് ചെയ്യല്ല് വേ ആവും മറ്റേ അടുപ്പാണ്
ഏഹ് പൊകല്ല്യാത്തടുപ്പാ
ഉം ഉം അപ്പൊ പിന്നെ നല്ല കൊള്ളിംണ്ടെങ്കി സുവറാണ് കൊള്ളി വാണം എന്നാ പിന്നെ കൊയപ്പല്ലട്ടാ ആ ഒറ്റക്കന്നെണ് ണ്ടന്നുള്ളു വേറാരും ഇല്ല്യ ആച്ചും മുത്തച്ചും നാത്തൂനും ഒന്നും ഇല്ല
ഏ
അല്ല ഇവരൊറ്റക്കന്ന ഒള്ളൂ ഇമ്മ മാ ഒരു മോനേന്നൊള്ളൂ വേറെ ആ ആ
ആ
വേറെ കുട്ടിയളൊന്നു ഇല്യ
ആഹ്
തങ്ങളന്നെ ഇക്ക് രണ്ട് പുള്ളേ ഇല്ല വല്ല്യ പ്രായൊന്നുല്ല്യ ന്നാലും ഇണ്ട് ഇല്ല്യായില്ല്യ
ഉം ആ ചെലോര് എല്ലം ഓടി പാഞ്ഞ് ജോലി ചെയ്യും
ഉം അതെ അതെ
ഉം
പിന്നെ ഇപ്പൊ വല്ല്യ കൊഴ്
പിന്നെ ആഹ് ഉച്ചക്കെന്താ
ഇതാ ചോറിതാ മീനിപ്പ കിട്ടീട്ടില്ല പറഞ്ഞിട്ടിണ്ട് കൊണ്ടരുഏര്ക്കും ഇന്ന് ഇപ്പ പണി ഒന്നും ഇല്ല മഴ ആയിട്ട് ന്നറിട്ടെ
ക്ലീനിങ്ങിനൊന്നും നിക്കണില്ല ഇന്ന് തൊടക്കണില്ല
ഏയ് കുട്ടിയളില്ലേങ്കി തൊട്ക്കല് നട്ക്കൊ
ആ അതന്നെ ഓന്റെ കേറി എർങ്ങലൂ
ഒര് പൊർത്ത്ക് ക്കാണ്ട് പോയാല് ഞാൻ തൊടക്കാൻ നിക്കുള്ളു ഇപ്പ തേണ്ട് പോ ചായടികഴിഞ്ഞാ പിന്നെ ഇവര് ഇവിടെ കാണൂല്ല ഒര് നീളാണ്ട്ക്കു
ഉം ഞാൻ പിന്നെ സ്കൂളില്ലാത്ത ദിവസം അങ്ങനെ തൊട്ക്കലില്ല
ഏഹ് വെർതെ തൊടച്ചിടാണയ്ക്കാരം
ആ ഇങ്ങനെ ആ ട്ടീ ടിവി ടി വി ഇണ്ട് വേറൊരു ഫോണുണ്ട്
ഉം ഉം അപ്പ പിന്നെ ഓര് അയിമലാവു ലെ ഇവടെ ഇതന്നെ ഒള്ളു ഇന്റെ കയ്യില്ള്ള ഫോണന്നെ ഒള്ളൂ ഏ പുള്ളേര്ണ്ടാവോയ്‌ര്ക്കും അട്
ഹലോ ആ അട്ത്ത്ള്ളോരെക്കെ ഇങ്ങനെ വരും ഇവര തെര്ഞ് ആഹ് അപ്പങ്ങനെ കേറി ഇറങ്ങുമ്പം ഇങ്ങനെ ചളിയാവും
ആ അപ്പ പിന്നെ തൊട്ക്കാർതാവു ലെ
ഉം സിറ്റൗട്ടൊന്ന് തൊട്ച്ച്ടും അപ്പൊ
അട്ച്ച് ടായിരിക്കു ലെ
സിറ്റൗട്ട് തൊട്ക്കും പിന്നെ അകത്തത്ര ചളി ഇണ്ടാവൂല പിന്നെ
അല്ലാ അകം അടിച്ചൊരു തൊടച്ചില് തൊടച്ചിടുല്ലേ ഉം
പിന്നെ നാളെ തൊട്ക്കണ്ടി വരു എന്നും തൊട്ക്കാക്കാം പറ്റൂല
അല്ല ഇങ്ങക്ക് പിന്നെ ഇങ്ങള് ഒറ്റക്കല്ലേ എല്ലാരും സ്കൂൾക്ക് പോയാലു വൃത്തിട്ടാവോല്ലോ
ആ സ്കൂൾക്ക് പോണ അന്ന് ഞാൻ തൊട്ച്ചിടും അപ്പം പിന്നെ നല്ല വിർത്തീട്ട് കെട്ക്കും
ആ ഒ ഓ മൊതലാവും വൃത്തി ആയി കീനര് ഇതുണ്ടാവും എൻകിട്ടീനി
ന്റെ വെള്ള ടൈലാണ് വെള്ള
ആഹ് ആഹ് അപ്പൊ പിന്നെ ബുദ്ധിമുട്ടാവും
ആഹ്
ഉം
അപ്പൊ പിന്നെ ഇവരെ കാലടയാളങ്ങനെ കാണും അത്ങ്ങനെ തൊട്ച്ച് കൊണ്ടുക്കെണ്ട്യെരും സ്കൂളില്ലാത്തീസം
വടെ ചോപ്പാണ് അട്ക്കള വെള്ളേണ് ന്നാലും നേരെ ഇങ്ങനെ കാണാ കാൽന്റെ പാദംങ്ങൻ
ആഹ്
ഉം വെർതെ ഓരോരം
എന്ത്
ഏ ആഹ് അലോ
ആക്കെൺണ്ട്
ആഹ്
പിന്നെ അങ്ങനൊക്കേണ് അമ്മള് വൃത്തിയാക്ക്യാ വൃ കറിക്ക് ഓമ്മക്കായ് ഇന്നലെ കറി വെച്ചിണ്ട്
ഓമക്കായന്താ കർമ്മത്ത്യാ
ആഹ് കർമൂസക്കായ്ക്കാണ് ഞങ്ങളെ നാട്ട്ല് പറയല് ഞങ്ങള്‌വടെ ഓമക്കായാന്നാ പറ്യാ
കർമൂസാന്നൊക്കെ പറയും പപ്പായാ
ആഹ് ഓമക്കായാന്ന് പറയാ വ്ടൊക്കെ അത് കറിണ്ട് അപ്പൊ പിന്നെ ചോറയ്ച്ചിട്ടെന്തേല് ആ ഇങ്ങളെഇഷ്ട്ടം പോലെണ്ട്
ഉം ഉം ഇവിടിണ്ട് ഞാൻ ഇന്ന് വെച്ചിട്ടില്യ ഉ
മുരിങ്ങ തല്ല്കൂട്ണെ എന്തിനാന്നാ ചോയ്ച്ച്ണ്
ആര്
ഏഹ് ഞമ ബ്ടെ മുരിങ്ങന്റെതും മുരിങ്ങാക്കായ് ഒക്കെണ്ടായ്
ഏഹ് വ്ടെ മുരിങ്ങാക്കായ് മുരിങ്ങാ ഇണ്ട് മുരിങ്ങയിലണ്ട് അത് മയായ്ട്ട് പൊയ്ക്ക്ണ്
ര്യാ ഇവടെ വല്ല്യ മരാണ് പക്ഷെ എന്തോര് എടെങ്ങേറത് പൊട്ടിച്ച
ഏഹ് ഇബട്ത്തും വല്യ മരായ്ണ് ന്നട്ട് ഞാൻങ്ങനെ പിന്നെ കൊമ്പ് ഒടിച്ചു കൊടുക്കലാണ് ന്നാ പിന്നെങ്ങനെ പൊന്തി പോവൂല
ഉം ഉം എല്ലോട്ത്തുഅതന്നെ
ഉം
പൊട്ടിച്ചാനമ്മളൊരാള് മെൻക്കെടണം വല്യോര് തോട്ട്യൊക്കെട്ത്ത്ട്ട് പോണം
ആഹ് അതന്നെ ചക്കക്കെണ്ടാ
ഉം ചക്കാെക്കെണ്ട്
ഉം വ്‌ടിം ണ്ടായ്നി ചക്കാെക്കെ കൊറേ പണ്യാണ്ലേ
ചക്ക തോൽച്ച്ണ്ടാക്കാൻ കൊറെ പണിയാണ് അറ്യ
ആഹ് ചക്കിം തേങ്ങിം മാങ്ങ്യക്കെണ്ട് ക്ഷേ ആവിശ്യനേരത്ത് ഒന്നും കുട്ടൂലാ അതാണ് കൊയപ്പം
ഏയ് അത് എന്താ
ഒക്കെ എല്ലോട് ത്തുണ്ട് ഇവടെക്കെ ചുറ്റുവട്ടത്ത് മൊ ത്തണ്ട് ഉം പക്ഷെ ഞങ്ങക്ക്ങ്ങനെ ഞങ്ങളോടെ മരല്യട്ടാ ൻക്ക് തേങ്ങിം ചക്കി അങ്ങൻത്തെ മരങ്ങളൊന്നുല്യ ങ്ങളെ വീട്ട്ല് ഏഹ് കൊട്ന്നെരോ ക്ഷെ മ്മള് വിചാരിക്ക്ണ മാരിക്ക്കിട്ടൂലാ ഈ മഴയത്ത്
മയേത്താ കിട്ടല്
ആഹ്
മഴേ ത്തുള്ള ചക്ക രസവുംല്ല
വെരിക്കച്ചക്കേ ണ്
ഉം വരിക്കേണെങ്കിലും മഴ വെള്ളം കേ റിക്കാണ്ട് രസം പോവാണ്.
അത് രസം കിട്ടൂല ഞങ്ങളധികം കൂട്ടാൻ വെച്ച് കൂട്ടലാണ്.
ഉം ങ്ങളെങ്ങനെ കൂട്ടാൻ വെക്കല്
ആഹ് ഞങ്ങള് പിന്നെ കുക്കറിലൊക്കെകൂടി ഇട്ടിട്ട് അടിക്കലാണ്.
ആഹ്
കൊറച്ച് വെള്ളം ഒഴിച്ച് ചക്ക വെറുതെ അങ്ങനെട് വേവിക്കും പിന്നെ നമ്മള് അരച്ച് ഞങ്ങ ങ്ങനെ അര റ്റ് വാ ർന്നിട്ട് പരിപാടില്ലേ അത് ചെയ്യൂല.
ആഹ്
വറവട്ട് ആഹ് വറവ്ട്ടിട്ട് അല്ലെങ്കി ചിക്കൻ കറിട്ട് അടിപൊളിയാണേക്കാരം.
ആഹ് ചിക്കൻ കറി മീൻ കറി മീൻ പൊരിച്ചതൊക്കെ നല്ല രസാണ്.
അതെന്നെ അയ്ക്ക് ഒരു ചമ്മതി കൂടെണ്ടെങ്കി റാഹത്തായി.
ആഹ്
ങ്ങളെങ്ങനെ അവടെണ്ടാ ഇങ്ങളെ വീട്ടില ലൊക്കെ
ആഹ് ഇവടെ തറവാട്ടിലിണ്ട് അവിടുന്ന് വടെ ഒരുപാട് ഇട്ട്ക്ണ് ചക്ക ന്നിട്ട് ഇന്നലെ ഞാ ന്നിട്ട് തന്നീനി എന്നിട്ട് അന്ന് മടി റ്റ് ഉണ്ടാക്കിന പിറ്റേ ദിവസായപ്പോതിന് അത് പൊയ്ത്ത് തോന്നും.
അങ്ങെയാണ് വേഗങ്ങട്ട് അയ്ല്യാണ് നമ്മളാ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ടൈമിന് കിട്ടോങ്കി നമ്മള് അവിടങ്ങനെ പോവും
ആഹ് ചൊരീസം വെക്കുമ്പോത്തിന് ആഹ് പൊയ്ക്ക. ന്നിട്ട് പിന്നെ ഞാനത് തേങ്ങരച്ചതല്ലേ ചാരിച്ച് കൂട്ടാൻ വെച്ചു. ക്യപ്പൊ ഒരു രസോല്ല.
ചെനച്ചത് നല്ലചെനച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാണ് രസം കിട്ടൂ ല
ആഹ് അലിഞ്ഞിട്ട ന്ന് അപ്പൊ ഞാനണ്ട് ഒഴിവാക്കി. വെറുതെ അയിമ്മൽ ഇരുന്ന സമയം വെറുതെ വേസ്റ്റ് ആയി പറയാ കൊറേ നേരം ഇരിക്കണല്ലേ എരിയാനും.